ഓഹ്
ഹലോ
കേക്കാനില്ലേ? ആഹ് ഇണ്ട്
എന്തൊക്കെ വിശേഷം?
എന്തൊക്കെണ്ട് വിശേഷം? എന്താ വെറുതെ ഒരു പനിയില്ല
ആഹ് വെറുതെ ഇരിക്ക ഒരു പണിയില്ല
ഉം
എന്നാപ്പ ചെയ്യ ഉം
പൊർത്തൊന്നും പോവലില്ലേ ഇപ്പൊ?
കേട്ട്ല
പൊർത്തൊന്നും പോവരില്ലേന്ന് എന്നിട്ട പോല നല്ലല്ലോ ഇപ്പൊ പൊർത്തക്കെ പൊറത്തൊക്കെ പോകാൻ ഭയങ്കര മടിയാണ്.
ഉ വെറുതെ ഫോണിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കയാണെങ്കിൽ വലിയ
അപ് അപ്പൊ ഭയങ്കര മടിയല്ലേ ഇപ്പ എല്ലാം ഓൺലൈൻ ആവണോണ്ട് എല്ലാം നമുക്ക് ഓടിടെ കയ്യില് ഇട്ട്
ചേച്ചി ക്യാഷ് ഉണ്ടാക്കുവ നമ്മളാണെങ്ങ്കി വെറുതെ ഫോണില് നോക്കി ഇരിക്ക
പണിയൊന്നുല്ലല്ലോ അപ്പ എന്തെങ്കിലും ഇരിക്കയാ കാണ ഓർഡ ചെയ്യാ
എന്ത് സാധന ആണെ നമ്മള് ഒരു ഒറ്റക്ലിക്കില് നമ്മളെ വീടിന്റെ ഇവിടതൂലെ പിന്നെ പുറത്ത് ഇറങ്ങേണ്ട ആവശ്യമല്ലോ
ഇപ്പ എല്ലാം
ഓഹ്
ആഹ് അന്നൊക്കെ നല്ല രസായിരുന്നു ഇപ്പെന്ത്
ആഹ് ഇപ്പ എല്ലാ അതും നമ്മളെ വിരൽത്തുമ്പിലാണ്
ന്നു പിന്നെ എന്ത് പോറത്തുന്ന്. അല്ലേ ഫുഡ് അടക്കം ഞമ്മക്ക് ഓഡർ ചെയ്ത് വരത്താം ഇപ്പൊ.
അതാണേ. ഒക്കെ നമ്മളെ വിരൽ തുമ്പിലാണല്ലോ ഫോണിൽ ഒറ്റ ക്ലിക്ക് ചെയ്താമതി ഫുഡ് ആണെങ്കിലും വേറെ എന്താണെങ്കിലും. വീട്ടുമുറ്റത്ത് എത്തു പിന്നെ പുറത്ത് പോകേണ്ട ആവശ്യം ഒന്നുമില്ലല്ലോ.
ഉം ഉം പിന്നെ ഉണ്ടാവില്ല.
പണ്ട് എന്ന് ഒക്കെ പറഞ്ഞാ എല്ലാരും ഫാമിലിട്ട് ഷോപ്പിങ്, ഫുഡ് കഴിയ്ക്കാന് അങ്ങനെയൊക്കെ പുറത്തു പോകും. ഇപ്പഅതൊന്നുല്ല. ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ ഫാമിലിത്തെ ആളുകൾ തമ്മിലുള്ള ബന്ധം കുറവായിരിക്കും. എല്ലാരും അവനവ അവന്റെ ഫോൺ വെച്ചിട്ട് ഓരോ ഭാഗത്ത് ഇരിക്കും ആരും അങ്ങോട്ട് സംസാരിക്ക് ഒന്നുമില്ല.
പിന്നെ നമ്മള് കടെക്ക് പോയി ഡ്രസ്സ് എടുക്കാൻ അത്രയും ടൈമ് നമ്മള് വസ്റ്റ്ക്കാണിപ്പോ. ആഹ് കാണുന്നു, ഓർഡർ ചെയ്യുന്നു, വരുന്നു, അത്രയും ടൈമ് ലാഭിക്കാ വിചാരിച്ചിട്ടാവും.
നല്ലത് ഇതൊക്കെ ഒരു കണക്കിന് നോക്കിയാൽ ഇതൊക്കെ നല്ലതാണ് പക്ഷെ ഇതിനും മശവശ ആള്ക്കാര്.
കൂടുതല് ആൾക്കാര് മോശം അറിയാൻ പറ്റില്ലല്ലോ എല്ലാവരും നല്ലത് പറഞ്ഞിട്ടല്ലേ ചെയ്യണത്.
ആഹ് ഇൻസ്റ്റാഗ്രാം ഒക്കെ തോറന്നാ ഫുള്ള് ഡിജിറ്റൽ മാർക്കറ്റിംങാ. അതായത് കണ്ടന്റ് ക്രിയേഷൻ ആയിട്ടും, കോണ്ടന്റ് റൈറ്റിംഗ് ആയിട്ടും. ഏഹ്എല്ലാരും ഓരോന്ന് ചെയ്യണുണ്ട്.
ആഹ് . അപ്പ നമ്മള് നല്ലത് മാത്രം വിചാരിച്ചിട്ടാവും ചെയ്യുക ഇപ്പൊ റീൽസ് കാണുമ്പോ തന്നെ ഇടയ്ക്കിടക്ക്. ഇങ്ങനെ പരസ്യങ്ങളെ വന്നുകൊണ്ടിരിക്കണത് കൂടുതലും. അപ്പൊ അവർക്ക് അത് പ്രൊമോഷൻ ആവും പക്ഷെ നമ്മളത് കാണുമ്പോ. ഒരുക്കത് നല്ലതാണ് പക്ഷെ നമ്മക്കോ നമ്മള് വെറുതെ ഇങ്ങനെ ഇരുന്ന് കാണണു.
നമ്മുക്ക് നമ്മള് ടൈമ് ആണ് പോണേ ഇനിയിപ്പോ ഓര് പറയുന്ന പ്രൊഡക്ട്സ് ഒക്കെ നമ്മള്. വാങ്ങി നമ്മള് യൂസ് ചെയതാ ചിലപ്പം നമുക്ക് നല്ലതായി കൊള്ളണമെന്നില്ല ഓര് ഇൻഫ്ളുവേഴ്സേസ് ആണെങ്കില് ലൊക്കെ വിൻഡോസ് വാങ്ങീട്ട് ഓലെ അതിനെ പ്രൊമോട്ട് ചെയ്യാണ് അത് നല്ലതാണോ. മോശമാണോ അത് ഓല് നോക്കണില്ല ഓല്ക്ക് കമ്പനി ക്യാഷ് കൊടുക്കും അപ്പൊ ഓല്. അത് യൂസ് ചെയ്യുന്നില്ല അതിന്റെ റിവ്യൂ പോലെ അങ്ങനെ യൂസ് ചെയ്ത പോലെ അതിന്റെ റിവ്യൂ അങ്ങോട്ട് പറയും. നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു ങ്ങാണ്ട്. എന്നിട്ട് ഇത് വാങ്ങണ നമ്മളോ നമ്മളെ ക്യാഷും പോയി നമ്മളെ ആരോഗ്യം പോവും.
. എല്ലാവിടത്തെ കണക്കുണ്ട്. അത് നമ്മള് അത് ഉപയോഗിക്കുന്നു പോകുന്നു. അപ്പൊ നമ്മള് എന്തെങ്കിലും അറിയുന്നുണ്ടോ ഇല്ല. അതില് എന്തൊക്കെയുള്ളത് ഒന്നും നമ്മള് നോക്കണില്ല അവര് നോക്കണു ഓര് പറഞ്ഞുങ്ങാട്ട് അത് വിശ്വസിച്ച് നമ്മള് വാങ്ങി ചെയ്യണു.
ഓര് പറയുമ്പോ നമ്മള് വിചാരിക്കും ആഹ് നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും വിചാരിച്ച് നമ്മള് വാങ്ങും നമ്മള് ക്യാഷ് ഷ് പോവും അത്രേ ഉള്ളൂ നമുക്ക് വേണ്ടാത്ത എന്തേലും മോശം എതു വരുകയും ചെയ്യും.
ഏഹ് ഈ ഫോണൊക്കെ കാരണം തന്നെ ഇന്തൊക്കെ വന്നത്. ഡിജിറ്റിലായിട്ട് കൊറേ ഇപ്പം എന്തൊക്കെയാ ഇറങ്ങിക്കണേ.
ഇതിന് കൊറെേ നല്ല വശങ്ങളൊക്കെ ഉണ്ട് എന്നാലും മോശം വശങ്ങൾ കണ്ടില്ലാ വെക്കാനൊന്നും പറ്റില്ലല്ലോ. നല്ലത് ഉണ്ട് കാണണം.
ലേഡിയെ.
ഉ
ആഹ് അതിന് നമ്മള് മോശം വശം അറിയുന്നില്ലല്ലോ. നല്ലത് മാത്രമല്ലേ നോക്കുന്നുള്ളൂ.
ഇപ്പൊ നമുക്ക് വിശ്വസിച്ച് ഫോണിലൊരു. ലിങ്കോ അങ്ങനെ ഫോട്ടോ ഒന്നു ഓപ്പൺ ചെയ്യാൻ പോലും പറ്റൂല കാരണം ഫുള്ള് ഇപ്പൊ സൈബർ തട്ടിപ്പ്കളോക്കെല്ലേ
ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലു ഒക്കെ
റിലേറ്റീവിന്റോ നമ്പർന്നൊക്കെ ആയിരിക്കും മുക്ക് ഓരോ മെസേജ് ഒക്കെ വര്ന്നെ നമ്മളാണങ്കി അത് ഓലല്ലേ വിചാരിച്ച് നമ്മൾ ഓപ്പൺ ചെയ്യും ചെയ്താ നമ്മളെ ഫോണ് ഹാക്ക് ആയി പിന്നൊക്കെ ഓല കയ്യിലാക്കാരം
പിന്നെ സൈബ്രറായി
ഇതൊക്കെ നല്ല രീതിക്ക് ഉപയോഗിക്കാണെങ്കി എല്ലാ ത്രക്കും നല്ലതാ
ഉം
കാണിക്ക്‌ണ
നല്ലതാവും പക്ഷെ നമ്മള് യു പിന്നന്താ ഇണ്ടാവ നമ്മുക്ക് പറ്റില്ല അത് പിന്നെ നമ്മള് കളയ അവരി അവരിക്ക് പൈസ കിട്ട അത് പ്രമോട്ട് ചെയ്യ നമ്മളത് കണ്ട് വാങ്ങാ
അതാണ് നമ്മളെ ക്യാഷ് വ ഓല്
ഉം
ചെയ്യും ഡിജിറ്റൽ മാർക്കിങ്ങ് നല്ല കാര്യങ്ങളും ഉണ്ട് നമുക്കൊരു ബിസ്നസൊക്കെ തൊട്ങ്ങാനാണെങ്കിലും നമുക്ക് പ്പൊര്